ആ കേൾക്ക്ണില്ലേ
ആഹ് കേൾക്കുന്നുണ്ട് അവിടെ കേക്കണില്ലേ
ആഹ് ആഹ് ഇപ്പം കേക്ക്ണ്ട് എന്തൊക്കെ വർത്താനം സുഖായിട്ട് പോണ് സുഖായിട്ട് പോണു
ഉം ചായെക്കെ കുടിച്ചോ
ഓ ചായ കുടിച്ചു മക്കളൊക്കെ സ്കൂള് പോയി
ഉം
പിന്നെ വീട്ടില് പണിയൊക്കെ ഇങ്ങനെ രാവിലെ ദോഷേം കടലയും
ഉം
ആഹ് ആഹ് തേങ്ങ അരച്ചിട്ട് വെക്കും
ഉം
നിങ്ങക്കെന്തേര്ന്നു അവിടെ
ഞങ്ങക്ക് ചപ്പാത്തി മുട്ടക്കറി
ആഹ് ചപ്പാത്തി ഇഷ്ടാ നിങ്ങളൊക്കെ തിന്നുവോ
ആഹ് കഴിക്കും
ആഹ് ആഹ് ശരി ഉം ഇവിടെ മക്കക്ക് വല്യ ഇഷ്ടല്ല
ചപ്പാത്തി ശരിക്ക് സാധാരണ ആ രാത്രിയാണ് എല്ലാരും ചപ്പാത്തി കഴിക്കുക
ആ ആഹ് ഇവിടെ ആ അങ്ങനെ ഇവിടെ അങ്ങനെ രാത്രി ഉണ്ടാക്കുള്ളൂ രാവിലെ തന്നെ സ്കൂള് ഉള്ളോണ്ടേ മക്കക്ക് ഒരു പിന്നെ ഉണ്ടാക്കയില്ലങ്ങനെ
ഉം എല്ലാർക്കും ചെറിയ സമയത്ത് എല്ലാർക്കും ഉച്ചക്കൊക്കെ കഴിക്കണത്
ആ ഉം
അങ്ങനെ എന്നിട്ട് എന്താ ഇനി ഉച്ചക്കക്കില്ലേ പ്രിപ്പറേഷൻ
ക്ക് ചോറ് ചോറ ആയിന് ചോറും കറിക്കെ ആയി പിന്നെ മക്കളൊക്കെ പോയപ്പോ പിന്നെ ഞാ ൻ തന്നെ ഉള്ളൂ അപ്പൊ പിന്നെ ചെറുതായിട്ടൊക്കെനുണ്ട്
ഉള്ളത് വെച്ചൊക്കെ കഴിക്കുംല്ലേ
ഉള്ളതൊക്കെ രാവിലത്ത ഉണ്ട് കറിയൊക്കെ പിന്നെ ഇനി എന്താ പൊരിക്കും മുട്ട ആ അടിച്ചതും തുടക്കല് കഴിഞ്ഞില്ല അടിച്ചു വാരി അകും മുറ്റൊക്കെ പിന്നെ അങ്ങനെ ഓല് പോകുമ്പോ തന്നെ കൊറെ പണിക്കെ എടുക്കും പിന്നെ എങ്ങനെക്ലീനിങ് ഒക്കെ ഓരു പോയിട്ട് അങ്ങനെ പിന്ന ഇങ്ങനെ അയിന്റെ ഇട കൂടെ ഇങ്ങനെ ഫോണിൽ വിളിക്കലും ഒക്കെ മാണല്ലൊ നടക്ക
ആഹ്
നിങ്ങക്ക് എന്താ ഒക്ക ആയോ ചോറൊക്കെ സ്പെഷ്യൽ ഇണ്ടോ നിക്ക് ചോറൊക്കെ ആയോ
ചോറക്കായി
ആ എന്താ കറിയെന്താ
കറി മീന്ണ്ട്
ആഹ് മക്കളുണ്ടോ
ആഹ് രണ്ടാളുണ്ട്
ആ പഠിക്കാ
ആഹ് സ്കൂള് പോയിട്ടുണ്ട്
രണ്ടാളും പോയിനോ
ഉം രണ്ടാളും പോയി ഒരാള് എൽ കെ ജിയിലെ ഒരാള് രണ്ടാം ക്ലാസില അങ്ങനെയൊക്കെ
അല്ല വേറെരാ വീട്ടില് ഹസ്ബന്റ് ഉണ്ടോ നാട്ടില ആഹ ആഹ അപ്പം സ്വന്തം വീട്ടില
ഉം അതെ എ മഴ ഇണ്ടാങ്ങിട്ട്
ഇന്ന് മഴ അങ്ങെ രാവിലെ ഉണ്ടായിന ഇപ്പം കൊറവുണ്ട്
ഉം വേറെ വേറെന്തൊക്കെയാ വിശേഷം
വേറെന്താ അങ്ങനെ പോവണ്ട്
ഇന്ന് കല്യാണൊന്നും ഇല്ലേ
ഇന്നോ ഇല്ലില്ല ഇന്ന് കല്യാണം ഒന്നുമില്ല
ഉ ശനിയും ഞായറൊക്കെ ഒക്കെ കല്യാണൊക്കെ
ആഹ സീസണല്ലല്ലോ ശനിയും ഞയറും കൂടുതൽ കൂടുതല ഉണ്ടാവുന്നത് സ്കൂളുള്ള ദിവസം അങ്ങനെ ഉണ്ടാവൂലല്ലോ ഉം പിന്നെ ആഹ ആഹ
എന്നിട്ട് വേറെന്തൊക്കെയെ
വേറെന്താ അവിടെ എന്താ ചെടികളൊക്കെ ഉണ്ടോ വീട്ടില് ഇണ്ട
ആഹ് ചെടികളൊക്കെ ഇണ്ട് ഉം അവിടെണ്ടോ
ഇവിടെ ചെറുതായിട്ടൊക്കെ അങ്ങനെ ഉണ്ടാക്കും ചെറിയ പച്ചക്കറായിട്ടോ
ആഹ
വഴുതന തക്കാളി അങ്ങനെയൊക്കെ
ആഹ ഞാൻ ഇവിടെ എല്ലാതും വളർത്തും
ആ മുറ്റത്തൊക്കെ അങ്ങനെ അത ഉണ്ടാക്കോ ഇല്ലില്ല ആഹ കോഴിയുണ്ട് കോഴി വേറെ ഒന്നുല്ല വേറൊന്നുംല്ല കോഴി കൊറച്ച് രണ്ടെണ്ണായിട്ട ഉള്ളു കുറച്ചൊക്കെ ഇണ്ടായിന ഒക്കെ ചത്ത് വേനലിലെ
ഉം
അവിടെ എങ്ങനെണ്ടോ കാരണം എന്താ
ഇല്ല അവിടെ അതൊന്നുമല്ല അടുത്തങ്ങനെ പുഴൊക്കെണ്ട് ണ്ടോ
ഏ ഇല്ല ഇല്ല പുഴ തോട് അതൊന്നുംല്ല
ഉം കുട്ടികൾക്കൊക്കെ സാധാരണ അതാണല്ലോ ഇഷ്ടം
ആഹ അതന്നെ
ഉം
അതൊന്നുമില്ല അയിന് നമ്മള് കാ കാണൻ തന്നെ പോണം പുറത്തേക്ക് പോണം
കു ആ കുട്ടികൾക്ക് സാധാരണയ വേറൊന്നും വേണ്ട അത് കിട്ട യ തന്നെ ഭയങ്കര ഇഷ്ടമാണ്
ആഹ അതന്നെ
എന്നിട്ട് ഉച്ചക്കൊക്കെ ഇനീ
ആ ഉച്ചക്ക് പിന്നെ അങ്ങനെ ചോറും ആയിത് കറിണ്ട് പിന്നെ ഇതുണ്ട് വഴുതനം ഉപ്പേരി പിന്നെ ഇപ്പ മക്കള് വരുമ്പോ വൈകുന്നേരംക്കെ എന്തെങ്കിലുംക്ക ഉണ്ടാക്കണം ഒങ്ങെ ചോദ എന്താ ഉണ്ടാക്കിയേ ആ എന്തേലൊക്കെ ചെറുതായിട്ട് ബേക്കറി ഇനും വല്ലാതെ കൊടു
വച്ചിട്ട് അക്കന ഓടി വരിയാ
ആഹ അന് വിഷക്കും ചെയ്യല സ്കൂ വല്ലാ ഓല പ്രതീക്ഷയാണ് എന്തേലൊക്കെ ഉണ്ടാക്കി വെച്ചിണ്ടോ ആ മ്മച്ചി എന്തേലൊക്കെ ഉണ്ടാക്കിണ്ടാവോന്നുള്ളൊരു അപ്പ അതാ ചോയ്ക്കാ
അതാകെ സ്കൂൾന്ന് ഓലെ വരാനോ ഓലെ പ്രേരിപ്പിക്ക
ആ അതന്നെ എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചു രാത്രികേക്ക് ഇതന്നെ ചോറാണ് തിന്നല് പിന്നെ ഹസ്ബൻറ് ണ്ടായ ചപ്പാത്തി പിന്നെ ചിക്കൻ കറി അങ്ങനെക്കെ ണ്ടായാലുംഷ്ടാ ചിക്കൻ കറി വാണം ചപ്പാത്തി ഉണ്ടാക്കണെ ഹ് ന്നാന്താക്ക ത് ന്നു എല്ലാ ആ എല്ലാഞ്ഞാല് വെലാരും കൂട്ടൂല ഉ ഹം ആ അല്ലല് ഞങ്ങളൊക്കെ ചോറൊക്കെതിന്നു മക്കൾക്ക് ഏതാനും ചോറു വാണം
ആ ന്റെ കുളിയൊക്കെ കഴിഞ്ഞോ
കുളി കഴിഞ്ഞില്ലന്ന് പിന്നേ ഇന്ന് ഒക്കെ വേകീണ്
ആ
കുളി കയ്യെണെങ്കിൽ ആഹ് ചെറുതാ കൊർച്ചൊക്കെണ്ട് വാപ്പക്ക്ണ്ട് ഞങ്ങൾക്കക്കായിട്ട് സ്വന്തല്ല
ആ
വിടനള്ളൂ ആ പിന്നെ വേറെന്താ?
ജം
വേറെന്താ അങ്ങനെ പോണ് നിങ്ങെന്താ ട്രിപ്പൊക്കെ പോകൽല്ലേ
ആ ട്രിപ്പൊക്കെ പോയിനു ഇപ്പൊ കഴിഞ്ഞ മാസം വയനാടൊന്നു പോയി
ആ
ങ്ങളോ?
ഞങ്ങള്പ്പന്തിനാ ഈദിന്റെ രണ്ട് ദിവസം ലീവ്ണ്ടായിനല്ലോ ങ്ങൾ പോയി ഞങ്ങള് ഫാ ഫാമിലിയായിട്ട് പോയി എല്ലാരൂടിയും ന്റെ വീട്ടിൽന്ന് അങ്ങനെ പോയി ഞങ്ങളെല്ലാരും മൊത്തം കുറേ ആൾണ്ട് പത്തുമുപ്പ ആളുണ്ട് ഓലെല്ലാരും ങ്ങൾ പാർക്ക് പോയി കക്കാടുംപുയൽ അവിടെ പോയി രാവിലെ തൽച്ച് വൈകുന്നേരം വരെ മക്കക്കൊക്കെ നല്ല ഇഷ്ട ആഹഹ് ഹ്
ചെറിയ പെരുന്നാൾ പിനെ അങ്ങനെയാണല്ലോ കുട്ടികൾക്ക് എക്സാമൊക്കെ ആയിട്ട് ലീവൊന്നും കിട്ടില്ലല്ലോ
ആ ഈ വല്യ പെരുന്നാൾക്ക് ഞങ്ങള് പോയി
ആ
അതിന് കൊറച്ചൊരു ലീ ലീവ്ണ്ടായിന്യല്ലോ.
ഊം
യിലടെ പോയി. ഇള്ളെ ഒയിവിലട് പോയി മക്കൾക്കൊരു സന്തോഷാവും ചെയ്യും. പോയി വന്നാ പിന്നെ കൊർച്ച് ആ
പിന്നെ സ്കൂളൊക്കെ തൊർന്നു ഓരോട് വെക്കേഷൻലൊക്കെ എങ്ങിട്ടാ പോയി ആരൊക്കെ വന്നു വീട്ടിൽ ആരൊക്കെ വന്നു എന്തൊക്കെ പരിപാടിണ്ടായി ഈ ഒരു ചോദ്യം തന്നെയല്ലേ ചോദിക്കാ
ആ അതെന്നെ അപ്പൊ ഓലിങ്ങനെ പറയും എന്തും അപ്പ ഒന്ന് അക്കടെ പോയി വന്നാ പിന്നെ കുറേ കാലത്തിന് പോയില്ലെങ്കിലും പ്രശ്നല്ല
വീട്ടിലൊക്കെ പോണം അങ്ങനൊക്കെയാണല്ലോ ഓൽക്ക് താല്പര്യം
ആ അതന്നെ. പിൻ ആ
ഇപ്പ ഇനി ഉച്ചക്കക്ക് വല്ലിയ പരിപാടി ഇല്ലാല്ലേ.
ഉച്ചക്കത്ത വെപ്പിങ്ങൊക്കെ കഴിഞ് ഇഞ്ഞി ക്ലീനിങ്ങക്കൊള്ളു.
ആ ക്ലീനിങ്ങാ കുക്കിങ്ങാ ഇഷ്ടം?